കേക്കാ ല്ലേ ആഹ് മക്കള് ചാടി
ഇല്ലല്ല ചായുടിക്ക
അതെ എന്താണ് കടി
കടിന്നു പ്രത്യേച്ചൊന്നു ആഹ് മറ്റേആ പാനി പൂരി ണ്ടാവുലേ അത് അത് പൊരിച്ചൊടുത്തു
എന്റെ മ്പടെ മക്കൾക്ക്‌ അതൊന്നു അങ്ങൻത്തൊന്നു ഇഷ്ടല്ല പ ഏ ഇഷ്ടല്ല അവൊക്ക കൊറെ ബിസ് സ്കറ്റെന്നെ ചെറിയ ആൾക്ക് പ്രശ്നൊന്നുല്ല വെല്ല്യ ആൾക്ക് ഓൻക്ക് ബിസ്ക്കറ്റ് ട്ടിയാ പിന്നെ വെറൊന്നും വാണ്ട
ആ ആ
ക്കറ്റ് റസ്ക് അതാ കൂടുതല് ഇഷ്ടം
അതാഷ്ട അതന്നെ വ്ടെ ഇഷ്ടം ഉണ്ടാവുമ്പോ അത് കൊടുക്കും ഇതു പിന്നെ ഞാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് പോയ്പ്പൊ വാങ്ങിയതാരുന്നു അപ്പൊ പിന്നെ എടക്ക്‌ ങ്ങനെ പൊര്ച്ചു കൊട്ക്ക
ആഹ് ശരി അതെ അപ്പൊ അതിന്റെ ഉള്ളില് മറ്റാ എന്ത വേറെന്തൊരു സാധനം കൂടി ടല്ലോ
ആഹ് അവൻ ത്തില്ല
ആഹ് വെറുതെ ബബ്ൾസ് താക്ക അങ്ങട്ട് പൊടി പൊടിച്ച്
ആഹ് പൊര്ച്ച് തിട്ടോള്ളൂ അത് മറ്റേ വേറൊന്നു ണ്ടല്ലോ ത്തവ ന്താ പറയാ ഒരു മഞ്ഞ കൊടലോ ന്തട അവ്ട ന്താ പറയാ
മഞ്ഞക്കുടലോ
ആഹ് ഒരു മഞ്ഞ കളർ ന്നീണ്ടിട്ട് ഉള്ളുകൂടരോട്ട അങ്ങൻത്തൊര് സാധനണ്ട് ആഹ് കൊടല്
ആഹ് മറ്റേ ന്താ വല്ല്യൊരു വടി പോൽത്തൊര് കൊഴലല്ലേ
ആ ആഹ് കൊയല് അത് താക്കും ഉം ആങ്ങന വെറുതാ അത് വങ്ങ്യ ല്ലരും
ആ ആഹ്
ഉം അപ്പക്കുഴല്ന്ന് അ പറിം
ആഹ് അങ്ങന പറി ല്ലേ
മ് പിന്നെ ന്നെന്താ ചോർക്കൊക്കെ ന്തെ
ചോർക്ക് ചിക്കൻ ണ്ടായിര്ന്നു കാര്റ്റ് പ്പേരും കാര്റ്റുപ്പേരി
അതതത ഉം ങ്ങൾക്ക് ഇവിടെ മീൻ കറിയും ക്യാരറ്റും പയറുമ്പാട രണ്ടുകൂടെ ഉപ്പേിച്ചിക്ക മിക്സ് ആക്കിയിട്ട് ഉപ്പേരിിച്ചത്
ആഹ രസണല്ലല്ലോ അങ്ങനെ വെച്ചാലും
ആഹ് അതങ്ങനെ വച്ചല്ല ദസ എ മീൻ മീ പിന്നെ ഒരു ത കഷ്ണം മീന ഞാനത് അങ്ങനെ കിട്ടില്ല ഞൻ ചെറിയ മീനുകളൊക്കെ കഴിക്കൊുള്ളൂ
മറ്റേതിന്റെ ആ ടേസ്റ്റേ പറ്റാത്ത
ആഹ് ഉം ഒരു കഷ്ണ മീനങ്ങളും വലിയ മീൻ ഒും ടേസ്റ്റ്ക്കെ അങ്ങട്ട്
ആ ആഹ് ആഹ്
അപ്പൊ ഞാനത് അത് കഴിക്കില്ല അപ്പ അങ്ങനെ രണ്ടു മുസം കൊ മുന്നേ കൊടുന്നാച്ചതാ പോയറ്
ആ
കാലത്തട്ടുണ്ട്
അങ്ങനെ വെച്ച താ ഉപ്പര് എന്നുംണ്ടാക്കോ
ഇല്ല ഇല്ല ഉപ്പേരി എന്നൊന്നും ഉണ്ടാക്കൂല എക്കെ എന്തെങ്കിലും കൂട്ടാൻ പറ്റാത്ത എന്തങ്കലും കറിയൊക്കെ ആണെങ്കിൽ പേര് എന്തേലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൊട്ടും ഇവിടെ കായക കട്ടും അപ്പൊമ്മക്കായ പേര് വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുരിങ്ങടലെ എന്തേലൊക്കെ തട്ടക്കുട്ടി ഉണ്ടാകും അല്ല സമ്മന്തി ഇറക്കും ഉം അധികം കഷ്ണ മീനുകൾ ആകുമ്പോ അത അല്ലെങ്കിൽ ചെറിയ വല മ നമ്മള് എന്താ മത്തി ആ ലാ അതൊക്കെ വല്യ കുഴപ്പ
ആഹ ആഹ് അതൊക്കെ എന്താ ചെയ്യല്േ കറിക്കലന്നെ
ആഹ് കറിവെക്കും ചെയ്യും പുരിക്കും ചെയ്യും രണ്ടും ചെയ്യും ഇവിടെ പിന്നെ അധികം ഉപ്പേരിയോന്നു രാവിലെ കാക്കു പണിക്ക് പോയാ പിന്നെ രാത്രി വരുള്ളൂ അപ്പ പിന്നെ ഉപ്പേരിയോ അത്രരിയാവുമ്പോഴത്തരിന്നൊക്കെ ചെപ്പോ കേടു വന്ന പോലെ ആകും
രാത്രി ഉണ്ടാക്കിയാ മതിയാവുംലെ
ആ അപ്പൊ പിന്നെ അങ്ങനെ അല്ലെ രാത്രി ഉണ്ടാക്കലല്ലോ അപ്പൊ ഉപ്പേരില്ലാതെ അവിടെക്ക അവ അവർക്ക് ഇഷ്ടല്ല ഉപേരിനോട് വലിയ താല്പര്യല്ല ഉ അപ്പൊ പിന്നെ പേര് അങ്ങനെ ഉണ്ടാക്കില്ല ഞാനും ഇമ്മി രാവിലെ ഉണ്ടാക്കും ഞങ്ങൾ കഴിക്കും മക്കൾക്കും കുറച്ചെടുത്ത്ും ക്കുന്നല്ലാതെ അവർക്ക് അത് ഇഷ്ടല്ല പിന്നെ ഇപ്പേ ദിവസംൊന്നും ഉണ്ടാക്കില്ല
ആഹാ പിന്നെ അവിടെ ബിരിയാണി ഒക്കെ വെക്കണേ എങ്ങനെ വെക്കല്
ബിരിയാണി ആഹ് ബിരിയാണി ഇവിടെ ഞാൻ ഇവിടെ കാക്കുന്റെ വീട്ടിൽ ഉമ്മ
ആഹ് ആഹ് ളപ്പിച്ചിട്ടൊക്കെ എങ്ങനെ നെയ്ച്ചോറക്കിയാണ്ട തള പ്പിച്ചിക്കോ
അല്ല നെയ നെയ്ച്ചോറ ഒക്കുമ്പോ അങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി ഒക്കുമ്പോ മസാല വലിയ ഒക്കെ കൂടി ഇട്ടിട്ട് തളപ്പിച്ചിട്ട്ങ്ങനെ
ആഹ് തല്പപ്പിച്ചൽ തമ്മടോല്ലെ
ആ അങ്ങനെ ദമ്മടും കപ്സ വെക്കുമ്പോ പിന്നെ നമ്മള് ളപ്പിച്ച് ഊറ്റി
ആ ആ ആഹ്
അധിക ഉമ്മ ഉണ്ടാക്കി ഉമ്മ ഇങ്ങനെ ഞങ്ങളവിടെ ഒരു കിച്ചണ മ്മാന്റെ എളാപ്പാന്റെ മകൻക്ക് ഒരു കിച്ചൺ ഉണ്ട് അപ്പൊ അവിടെൊക്കെ പോയിട്ട് ഇങ്ങനെ വെച്ചതാക്കുകാനമ്മ അവിടെ
ആ എല്ലാം റെഡിയാക്കി കൊടുക്കും സാധനങ്ങളൊക്കെല്ലേ ഉം
സെറ്റെയ്തെടുക്കുംന്റെ വീട്ട് പോയാ അപ്പൊ ഉമ്മ ഇവിടെ ഉണ്ടാക്ക ഇങ്ങനെ കണ്ടുപിടിക്കാനുണ്ട് വീട്ടിൽ പോയാ അല്ല ഉണ്ടാക്കും
ആ ആ
ഇവിടെ പിന്നെ അവര് ചെയ്ത ആൾക്കാരുണ്ടാകുമ്പോ നമ്മള് ചെയയ്തത് മോശം ല്ലേ ആ അപ്പൊന്റെ വീട്ടിപോായാല ആഹ ഉണ്ടാക്കും അപ്പൊ പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യുളു-
ആഹ ആ
ക്കലാണ്
ആഹ് ഇവിടെൊക്കെ ഇതന്നെ.
ഉ നിങ്ങള് കുലുങ്ങളെ വീട്ടില് അവിടെ ഉമ്മൊക്കെ ഉണ്ടോ?
ആഹ ഇല്ല എവിടെ ഞാൻ മാത്രേ ഉള്ളൂ ഇപ്പൊ വേറെ വീടെ എടുത്ത് പോുന്നാണ്.
ആഹ ആഹ
അപ്പം ഞാനെനെല്ലാം ഇങ്ങനെ ഇണ്ടാക്കി നോക്കും. അല്ല ഹസ്ബൻഡന്റ് ഗൾഫിലാ.
ആഹ അപ്പൊ പിന്നെ ഒറ്റക്ക ഇണ്ടക്ക നമ്മള് ഒറ്റകക്ക് ഇണ്ടാക്കല്ല ആ അപ്പ പിന്നെ എന്തുണ്ടെങ്കിലും. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടു ണ്ടാക്കാലോ അല്ലെ പി ഞാനും ഇപ്പൊ ഇവിടെ വന്ന് കല്യാണം. കഴിഞ്ഞതിനുശേഷം തന്നെ എല്ലാതും പഠിച്ചത്.
ആഹ് അതന്നെ.
ബിരിയാണി ഇതക്കുമ്പ ഇങ്ങനെ വെക്ക ഇടക്കൊക്കെ വെക്ക ഇടക്കൊക്കെ വെക്കും. ഉമമ ചിലപ്പപ്പോ ഞായറാഴ്ചകളിലൊക്കെ ഇവര് ബിരിയാണി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വെക്കും ആഹ എല്ലാർക്കും ലീവ്. ഉണ്ടാവുമ്പോ അപ്പൊ വെക്കും. അങ്ങനെ ഉമ്മണ്ടാക്കുന്നത് കണ്ടുപടിച്ച തന്നെ ഇവിടെ വന്നിട്ട് എല്ലാതും. ഇന്റെ വീട്ടിൽ പോയ നമ്മൾ രാവിലെ മറ്റേ ചായയും കടിയും മാത്രമേ ഞാൻ ഇണ്ടാക്കിയുന്നുള്ളൂ. അത് മാത്രമേ ൻകരിഞ്ഞിരുന്നുള്ളു. ഇവിടെ വന്ന് പിന്നെ ഉമ്മ ഒക്കെ ഉണ്ടാക്കണ ഇങ്ങനെ കണ്ട്, എന്റെ ഉമ്മയും ഇവട ഇവിടത്തെമ്മ ഒക്കെ ഉണ്ടാക്കണ കണ്ട് പഠിച്ച ട്ടണിപ്പോ
ആഹ പിന്നെണ്ടാക്കലൊടത്തി. ആഹ
ഇപ്പൊ പിന്നെ എല്ലാതും ഒരു വിധം എല്ലാതും, ജീവിച്ചു പോകാനുള്ളതല്ലാതും, ഒരു വിധം ണ്ടാക്കും.
ഇണ്ടാക്കാന പിന്നെ വേഗം നമുക്ക് ഫോണിൽ നോക്കിയാലും വേഗം കിട്ടുവല്ലോ?
ൊക്കെ വല്യ ബുദ്ധിമുട്ടില്ല ഉ ആഹ ഒക്കൊഅത്ണ്ടല്ലോ ആഹ മ് ഇവിടെ സുഖമാണ് പിന്നെല്ലാതെ നമ്മളക്കല്ലാല്ലാതും റെഡി ആക്കിടുത്ത ഉം ണ്ടാക്കും രാവിലത്തെ നേരത്തെ ഞങ്ങള് ഇവിടെ കാക്കു പണിക്ക് പോണതിന്റെ മുന്നന്നെ ചോറും കറിയൊക്കെ ആകും. ഉപ്പേരി മാത്രേ വോ പിന്നെ വെക്കൊള്ളൂ. ആഔ ഉപ്പേരി പിന്നെ ഞാൻ ഉപ്പേരി ഞാൻ തന്നെ അധികം വെക്കും. ഉമ്മ ഉമ്മ കൂട്ടൊക്കെ ചെയ്യും പക്ഷേ ഉമ്മ ഉപ്പേരി വെക്കാൻ പിന്നെനിക്കലൊന്നുല പിന്നെ ഉപ്പേരി ഞാൻ വെക്കും. ഉ രാവിലെല്ലാം നേർത്തെ ആാവോണ്ടേ
ആഹ രാവിലെ നേരത്തെ എണീറ്റ് വേണ്ടാക്കിയ വേഗാവൂലേ.
ഉം നേരത്തെ ഇപ്പ നേരത്തെ നീക്കാൻ മടിയാണ്. മറ്റേത് അഞ്ച് അഞ്ച് കാല്ക്കെ നീച്ചിന്നു ഇപ്പൊ അഞ്ചര ആറ് മണിയാവും നീക്കാൻ ഇപ്പ അക്ക ഇത്ങ്ങനെ തണുപ്പുണ്ടാവൊണ്ടേ. പിന്നപ്പോ അവര് പോകാ ഇപ്പ എട്ട് മണി ഏടരാകും. അപ്പ അവരും പോവാന് പോണ സമയത്ത് മഴ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആവോണ്ട്, എട്ടും എട്ടരൊക്കെയാവും.
അതെ മക്കൾക്കും മടി. അമ്മക്ക് വല്യോൽക്കും മടി. എണിക്കാനെ
ആ ഭയങ്കര മടിന്നെ പിന്നെപ്പോ ഞങ്ങക്ക് വീട് പണിയിള്ള കാരണം. ഇപ്പ അവര് ആ വീടിന്റെറെവിയും പോയി നോക്കും
ആ
അവിടെൊക്കെ വന്ന് ആ് വീട് പണിുണ്ട് ഇപ്പ എങ്ങക്ക് അപ്പ അതില് തേപ്പ് നടന്ന വന്നുകൊണ്ടിരി ക്ക ഉം ഞങ്ങള് ഞങ്ങള് ഇല്ല വേറെും ഉണ്ടായിട്ട് ഞങ്ങളും ഉമ്മിയും വരെ ഇവിടെ ഉമ്മിയും എന്താ രണ്ട് മക്കളും തന്നെ ഉള്ളൂ ഒരാണും ഒരു പെണ്ണും തന്നെയള്ളൂ അവരെ നാത്തൂനെ കെട്ടിച്ചയച്ച്ണ് ഇവിടെ ഞങ്ങള് വീട് ചെറിയ വീടാണ് ആ ചെറിയ വീടാ സ് സ്ഥല സൗകര്യം
ആ അങ്ങപ്പൊ അങ്ങനെ വേറെ എടുക്ക
ആ രണ്ട് റൂമും ഒരടുക്കളയാണ് ചെറിയ വീടോ അപ്പൊ പിന്നെ നമ്മുക്ക് പുറമന്ന് ആള് വരുമ്പോ നമ്മള് ഇവിടെ നിന്നോന്ന് പറയണ എന്നുണ്ടെങ്കി നമുക്ക് അതിനുള്ള സ്ഥ ആ് സ്ഥല അത് കാരണം അപ്പൊ വേറൊരു വീടുപ്പൊക്കെയറ്റാ ആ മക്കളും വെൽതാവാ ആള് കൂടുന്തോറും സ്ഥലത്തിന്റെ പരിമിതിയാവും ആവശ്യ ഇതല് അപ്പൊ പിന്നെ ആങ്ങനെ വേറെ വീട് വെക്കാണ് ഇപ്പൊ
ആ തേപ്പാ ഇങ്ങട്ട്
ആ ഇപ്പൊ തേപ്പാണ് തേപ്പ ഇപ്പൊ ഇന്നലെ തൊട്ടിട്ട്
ആ ആ ആ എന്താ കരാർ കെടുത്തക്കാ
കരാറ് കൊടുത്തക്കാണ്
ആ ഫുള്
ഇപ്പ വെ ആ വെള്ളവും ഇല്ല അപ്പെ ഇപ്പം മഴക്കാലം ആവോണ്ടേ ഇവിടെ ഞങ്ങള്ടെ വീടിന് മുന്നേ ഒരു കിണറുണ്ട്
ആ അവിടന്ന് ഇണ്ടാവും
ആ ഉപയോഗിക്കാത്തൊരു കിണറാണ് അപ്പൊ അതില് മോട്ടർ വെച്ചിട്ടേ അടിക്ക ചെയ്യുന്നത് അപ്പൊ മഴ ഉള്ള സമയങ്ങളിൽ വെള്ളവും മാണ് നമുക്ക്
ആ വെള്ളം വേണോ എല്ലാം വേണോ ഉ പൊറം തേക്കുമ്പോ വെയിലും വേണോ
വെയിലും വേണം വെറുതേക്കണണമെങ്കി വെയിലും വേണം
ആ ഇവിടെൊക്കെ മ മഴത്തായിരുന്നു ഇങ്ങോട്ടൊ ഒരു തല തേക്കുമ്പോത്തേ മഴ പെയ്യും എനിട്ട് ഒലിച്ചു
ആ ഇതിപ്പോ റൂമില് ആ മുഗൽ ഭാഗംമ്മളയാ സ്റ്റാർട്ട് ചെയ്ത് കാരണം ഇപ്പ റൂമില് ജനന്റെ അണൊന്നും തേക്കാൻ പറ്റില്ല ഈ വെള്ളം മുകളളത്തെ ടെറസിന്റെ മുഖളത്തെ വെള്ളൊക്കെ ചുമര ഉള്ള കാരണം അവിടന്നും തേച്ചിട്ടില്ല
ആ
ബുദ്ധിമുട്ടും ഉണ്ട്
ആ വെള്ളം ഇല്ലാഞാ അതും ബുദ്ധിമുട്ടാണ് നനക്കണെങ്കിലൊക്കെ ആ ആ
ഇയ മഴ ഇപ്പഴത്തെ മഴ പറഞ്ഞാല് അടുപ്പിച്ചതുവരെ നിന്നിട്ട് കട്ട അപ്പൊ അതിന്റെ മുന്നേെ എങ്ങനേലൊക്കെ തേപ്പ് കൈക്കട്ട ന്ന് വിചാരിച്ചിട്ടാ ഉം നിങ്ങളെ വീട് പണി വീട് നിന്നിട്ട് കൊറയയോ
ഇല്ല രണ്ട വർഷം ആവണേ ഈ റബീഹ് അവൽക്ക് രണ്ട് വർഷം
ആ ശരി ഇന്ശാല്ലാഹ് ഞങ്ങളും ഇന്ശാല്ലാഹ് ഞങ്ങള് കൊല്ലം നോമ്പ ആകുമ്പോത്തന്നെ ഇരിക്കണം എങ്ങനെ വിചാരിച്ചട്ടാണ് ഇപ്പോ പെട്ടെന്ന് പെട്ടെന്ന് നോക്കണത് ഇന്നപ്പ എല്ലാം പഠച്ചൂന്റെ കയ്യിലല്ലേ
ആ കയ്യിലല്ലേ
നമ്മളായിക്കും അങ്ങനെ വിചാരിച്ചാല നമ്മള് പണികളും കഴിയുള്ളൂ പെട്ടെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളും വിചാരിക്കണം. എന്തായാലും ഒന്ന് പെട്ടെന്ന് കൂടി ഇരിക്കണം എന്നാണ് ആഗ്രഹം ആ പിന്നെ എന്താ വേറെ എന്തൊക്കെ
വേറെ എന്തൊക്കെയാ ഇവിടെ നല്ല മഴ വരുണ്ട് അതിവിടേ ഇവ്ടെ അടുത്തുന്നൊക്കെ കിട്ടല് ണ്ടാര്ന്നു ഇപ്പൊ കഴിഞ്ഞ്ന്ന്തോന്നണ് പ്പഎവി തോന്ന്ണ് ഇല്ലല്ല വീട്ടിലൊന്നല്ല ഒക്കെ നട്ടിട്ടൊള്ളൂ ഒക്കെ ഇനി വലുതായിട്ട് വേണം കൂടിരുന്നോരൊക്കെ നട്ടച്ച് ഉ ഹും -അവിടെ തൈകളൊക്കെ കുഴിച്ചിട്ടുണോ വീട്ടില്
ഇല്ലേ അവിടുത്തേ പണി കഴിഞ്ഞിട്ട് വ് വേണം കുഴി ഇടാന് ഇപ്പൊ ഈ മ വണ്ടി വരിക കണ്ട ലോടും സാധ്യത്ങ്ങളൊക്കെ വലിയ കാരണായി ഒന്നും കുയ്ച്ചിട്ടിട്ട് കാര്യല്ല അപ്പൊന്നും കുഴിച്ചിട്ടിട്ടൂല്ല അതുംകൂടി കഴിട്ട് വേണം എന്തെങ്കിലും കുഴിച്ചിടാൻ ഒന്നുമല്ല തേങ്ങയില്ല മാങ്ങില്ല
ആ അതൊക്കെ നെന് താ ആ് നമ്മള് താമസാവണേന് മുമ്പ് കുഴിച്ചിട്ണ്ന്ന് പറഞ്ഞഞ് കേക്കാം ആഹ് ന്നരംഇണ്ടാവളരണക്ക ഞങ്ങള ഒന്നും നട്ടീല്ലനെ പിന്നെ തെങ്ങൊന്നുംഇല്ല ഇവിടെ ആ ടൈമീ മഴേനെല്ലേ
ആ ടൈം ആയിട്ടോ
ആ